ഹലോ! കേൾക്കണ്ടോ?
ആഹ് കേക്കണ്ട്
ഉം വീട്ടിൽ ആരെക്കൊണ്ട് എന്നിട്ട്?
വീട്ടില് ഉമ്മ ഉപ്പ മൂന്ന് അനീയത്തിയാള്ളേ പിന്നെ എളാപ്പണ്ട്
എളാപ്പയോ?
ആഹ്
കല്യാണം കഴിഞ്ഞാ
ഉം
ആ തറവാട് വീടാ അതെ
ആഹ്
ആഹ് നിങ്ങള ആ പിജ്ജ വന്നിട്ട്
ആഹ്
മുന്നനീയത്തിയള് ഒരനിയൻല്ലേ?
അനിയനില്ല അനിയത്തിയാള് മാത്രം
മൂന്ന് പെൺ കുട്ടികൾല്ലേ?
നാല്
നാല് ൺകുട്ടികളോ ഇജ്ജും പക്ഷെ ആഹ് ശരി അല്ലാ പ്പകെന്ത് ചെയ്യണേ
ഇപ്പാക്ക് തുണിക്കച്ചോടാണ്
ടെക്സ്റ്റെൽസോ?
ആ നീ കാറില് കൊണ്ടോവാ
ആഹ് ആഹ് ആഹ് ആഹ് അമ്മേ ഹൗസ് വൈഫാ
ഉം
ഉം
ജോയിന്റ് ഫാമിലി ആമ്പോ നല്ല രസല്ലേ അപ്പ ഫാമിലിജോയിന്റ് ഫാമിലി
ഉം
ഇമ്മമ്മ ഇപ്പപ്പ ന്നൂല്ല
മെരിച്ചുപോയി.
ആഹ് ഭയങ്കരരയറെ കാണന്നതെന്ത് ഏട്ടന് അനിയനൊരു വീട്ടില് മ്മീംപ്പീമ്മ് ല്ലാതെലേ
ഉം
പ്പെല്ലാരും വേഗം വേഗം വീട്ടത്ത് പോന്ന ആൾക്കാരാണല്ലോ
വീടിട്ക്കണ്ട് എളാപ്പ വീട് എടുക്കണ്ട് ആഹ് ഇഞ് മെയിൻവാർപ്പാണ് ഞങ്ങളും വീടെടുത്ത് പോവണ്ട് തറ അയ്ഞ്ഞുകണു ഇവിടക്ക് പറഞ്ഞാല് ഉം വള്ളൂല്ല റോഡൂല്ല
ഉം
ഉം ആഹ് പിന്നെ തറവാട് വീടല്ലേ ഇപ്പൊ ഇതിപ്പോ ന്ന് നന്നാക്കണങ്കിൽ തന്നെ ഇങ്ങണ്ട് വണ്ടി വരൂല ഒരു കുന്നിന്റെ മേലെയാണ്
ആഹ്
അപ്പൊ ഇങ്ങട്ട് വണ്ടി വരാനേ ചാൻസ് ഇല്ല ഒന്നും ഇങ്ങട്ട് കോണ്ട്രൻ പറ്റൂല അപ്പൊ ഇവി ഇവിടെ വീട് എടുക്കാറഞ നടക്കൂല പിന്നെ ഇവിടെ കൊടുത്തുകാണ്ട്
ഉം
നീ വീടെടുക് അങ്ങനെണ്
ഉങ്ങ രണ്ട്ട്ടർ പോയി എടുക്കലേ
ആഹ്
ഞാനൊക്കെ റഞ്ഞാ ഇന്റെ ഇവിടെ വീട്ടിലിവിടെ എന്തയ ഞങ്ങള് ന്ക്കോരു വയസ്സായ സമയത്തേ ഇവിടെ വീട് മാറി
ഏഹ്
ജോയിന്റ് ഫാമിലായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടി ല്ല
ആഹ്
എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടന്ന് ഇവിടെ കൊറെ മക്കളുണ്ട് അഞ്ജണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ആഹ്
ഇത്പ്പനിക്ക് ഒരാളപ്പല്ലേ ഉള്ളൂ
ആഹ് മൂത്താപ്പാനങ്ങാട്ടി മുന്നേ ഉണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങള് വീടത് മാറിക്കിന് ഇപ്പൊ ഒരു പോന്നക്കണ്
ഉം
മാറി അപ്പൊ ഓനെ കണ്ടപ്പോ അത്ഭുതായി ഓനെ കാണാൻ കിട്ട്ണില്ല ഓനെ.
ആഹ്
കൂട്ട ഫാമിലി അല്ല ങ്ങക്ക് എളാപ്പി എളാ അമ്മായിയളൊന്നുല്ല്യ
ആ ഒരമ്മായിണ്ട്.
ആഹ് അപ്പൊ ഇനി സാധനം കൊണ്ടര്മ്പോ എളാപ്പാക് എത്ര കുട്ട്യളാ
എളാപ്പാക്ക് ഒരു മോന് യൽ പ്പൊ അംഗനവാടില് ചേർത്തീണ്
ഉം
ഉം
ചെലവൊക്കെ ങ്ങള് രണ്ട് കൂട്ടരും നട്ത്തലേകുലെ
ആ
ഉം അപ്പൊങ്ങക്ക് പ്പൊ ങ്ങളെ ടൂറന്തേ പോണങ്കില് ഓരും കൂട കൂട അന്ന്പോരാ
ട്ടുർ ന്ന് പറയുമ്പോ എല്ലാരും കൂടെ പോവും ഞങ്ങള് ടൂറ് പോവാന്നറിയുമ്പോ എല്ലാരുണ്ടാവും അമ്മായിണ്ടാവും പിന്നെ ഇന്റെ ഇപ്പാന്റെ അമ്മായിവടെതന്നെണ് അയിന്റെ മൊ അയിന്റെമൊ അയിന്റെ മോളെ കെട്ടിച്ച്ക്ണ് അതും അയിന്റെ ഹസ്ബൻഡും കുട്ട്യോളുണ്ടാവും അങ്ങനെ എല്ലാരും കൂടി പോവല് പോ
ഉം. ഇങ്ങൾ ഇങ്ങളെ ഫാമിലിയൊപ്പൊ ഇങ്ങളൊരു കാറൊക്കെടുത്ത് ങ്ങളൊരു ബീച്ച് പോവാണെങ്കിൽ
ആഹ് അപ്പഞങ്ങൾ പോവും അപ്പഞങ്ങള് പോവും അങ്ങനെ ബീച്ച്ക് ബീച്ച്ക്ക് ആയിട്ട് അങ്ങനെന്നും പോവുല ചെലപ്പമ്മാന്റെ വീട്ട്ന്ന് വരുമ്പം പോവല്ലേ പെട്ടെന്ന് പറിം. അങ്ങനെ പോവും അല്ലാഞ്ഞ പോവുമ്പോ വനെ അങ്ങനെ വരൊന്നുല്ല്യ എളാമായാലും ചെൽപ്പോ മോന് മോന് ഞങ്ങളപ്പം വരും അങ്ങനെ പോവും
ഉം അപ്പൊപ്പിങ്ങള് ഷവർമ്മ കയിക്കാൻ പൂതിആയി ഷവർമ്മ കൊണ്ട്രാണെങ്കില് അപ്പൊ ഓര്കും കൊണ്ട്രോ..
ആഹ്
ആം
കൊണ്ടർമ്പോ ശവർമ കൊണ്ടര്ലില്ല്യ വ്വടധികം ശവായി അൽഫാമോ കൊണ്ടർല്
ആ അതെന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പർഞ ശവർമാണെങ്കിലും ശവായെണെങ്കിലും അപ്പൊല്ലാരും ഒരുമിച്ചെയ്‌ക്കു
ആഹ്
പ്പ പണിയൊക്കെ ഡിവേഡൈത് ഇട്ക്ണെങ്കില് ഒരാള് കുക്കയ്യാണെങ്കില് അൻക്ക് ഒയിഞ പണിണ്ടാവൊല്ലോ
ഇല്യാഹ്
ഉം സുഖജീവിതം
ന്നാലുണ്ടാകും
പിന്നെ എന്തപണി മേലക്ള്ള വീട് കുഞ്ഞ് വീടല്ലേ ഞ് അടിചരി തൊ ഒരാള് വെച്ചിണ്ടാക്കാൻ നിന്നാല് അവനാന് അവനാന്റെ തിരുമ്പി കഴിഞ്ഞ ല്ല്യ പണില്യല്ലോ
ഇല്ല പക്ഷേ എളാമ എളാമാന്റോട്ക്കൊവുമ്പോ ഇൻക് റസ്റ്റ്ല്ലല്ലോ ഉം
അയ്‌ ശെരിയാ ചെറിയെഎളെമാവുമ്പോപിന്നെ കൊറേ പോവൊല്ലോ..
ആഹ്
അപ്പ ജ്ജ്ല്ല കമ്പിനിക്കെരം വല്യ പ്രായണ്ടവുലലേ എളെമാകപ്പോ ഇന്റെ പ്രായണ്ടാവൊള്ളയ്‌കാരല്ലേ ഇരത്തിമൂന്ന്
ഇരുവത്തിമൂന്നൊന്നല്ലാ
ഏഹ്
എളാമ്മാക്ക് ഇപ്പൊരു മാമാന്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷൊക്കെ ആയിക്ക്ണ്
അപ്പ കുട്ടി രണ്ട് വർഷങ്കേ മൂന്ന് വർഷം കഴിഞ്ഞട്ടക്ക ണ്ടായിണ്ടാവാല്ലേ
ഏഹ് ഏഹ്
അപ്പം ഇജ്ജല്ലെ പറഞ്ഞന്നെ അങ്ങാടി പോണ കുട്ട് ട്ടിക്ക് നാലു വയസായേ ആഹ് മൂന്ന് വയസായേ അപ്പഞ്ചു വർഷം കഴിഞ്ഞ്ട്ട കുട്ടിണ്ടായത്‌
ആഹ് കൊറെ വൈകിയാണ്ട കുട്ടിണ്ടായിക്ണെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയൊണ്ട്
ആഹ് ആഹ് ആഹ്
മ് ഡിഗ്രി കഴിഞ്ഞുകാണ്ടാണ് എളാമാന്റെ കല്യാണം കയിഞ്ഞ്‌ണ്ട്‌
ഡിഗ്രി കയ്ഞ്ഞാണ്ടോ
ഉം ലാസ്റ്റ് ലാസ് ഫസ്റ്റ് ത്തെ എക്സാം ഇവിടുന്നാ പോയിണ്ടെ എഴുതാന്
ആഹ് എളാപ്പ എന്താ ചെയ്യ്ണെ
എളാപ്പാക്ക് സെൻട്രിങ്ങിന്റെ പണി
ഊം
ഉം
മ് ഇങ്ങളെ വീട്ടിലാരെക്കെണ്ട്
ന്റെ വീട്ടില് ഒരേട്ടന് പിന്നെ ഞാന് പിന്നെ ഇൻക്കൊരു അനിയത്തി രണ്ടനിയന്
സ് സഅ ഏഹ്
ഉം ഓപ് ഡിഗ്രി
ഡിഗിരി ഊം
ആഹ് ബ്ലോസമില്
ഏഹ്
ബ്ളോസമില്
ബ്ലോസ്സമാ
ആഹ് കൊണ്ടോട്ടി അയിലണ് പോയിട്ടന്നെ ആഹ് അന്നാ അതെയ്ക്കാരജ്ജ് രണ്ടാമത് പറഞ്ഞ കൊണ്ടോട്ടി ഇള്ള കോളജ്
ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്
ആഹ് അപ്പൊ അതല്ല ബോസമ്മ് മേനേജ്മെന്റാ തോന്ന്ണ്
ഏഹ് അതേരിക്കും അറിയാത്തെ
ആഹ് ബ്ലോസമ്മ ഒരു കുന്നിന്റെ മേലേണ് അത്
ആഹ് ഏതാ ഇത്തികണ്ട്
ഇഗ്ലീഷ്ല്
ഏഹ്
ഓന്റെ പിന്നെ ഏട്ടൻ ഗൾഫിലാണ് ഏട്ടന് പറയാനൊന്നുല്ലേ ന്റെരണ്ടയസിന് മൂത്തത് പിന്നെ അനിയനൊ ഒരാള് ഇപ്പൊ പ്പൊ പത്ത് കഴിഞ്ഞ് നിക്കണ് ഒരാള് ദറസിലാണ് ഏഴിലാ ഏഴാം ക്ലാസില്
ഏസ്
ഇപ്പ പെയിന്റിങ്
പ്ലസ് വണ്ണിലിട്ടിയോ
ഏഹ് കിട്ടീട്ടില്ല
മാർക്ക് ഇണ്ടേയ്നോ
അഞ്ച് ഏപ്ലസ്ണ്ട് ക്ഷേ കിട്ടീട്ടില്ല
ഇന്റെ അനിയത്തിന്റെ അവസ്ഥ അതാണ് കിട്ടീട്ടില്ല
ഇൻക്ക് തോന്ന്ണു ഓന് അട്ത്ത്ള്ള സ്കൂളുകൾക്ക് മാത്രേ കൊടുത്തിട്ടുള്ളൂ അവ് മാത്രല്ലാന് ഹുമാനിറ്റീസും കൊമേഴ്സോ ഏതൊരു ഒരു വിഷയത്തിന് മാത്രേ കൊടുത്ത്ട്ടൊള്ളൂന്ന് പറഞ്
ഏ
അതെന്തായില അല്ലെങ്കി അഞ്ചേപ്ലസുള്ളന്ന് കിട്ടണ്ട സമയം കഴിഞ്ഞ് ലാസ്റ്റ് അലോട്ട്മെന്റും കഴിഞ്ഞൂ ന്നാ കഴിഞ്ഞുന്ന് തോന്ന്ണ്
ആ ഓരതൊക്കെ കയ്ഞ്ഞു ഞ് കമ്മ്യൂണിറ്റിണ്ടാവും മാനേജ്മെന്റ്ണ്ടാവും നിഒരു സബ്
ആഞ് ആഹ് അപ്പതാന്നോ
ഇവിടെള്ള കുട്ട്യാൾക്കൊക്കെ കിട്ടി മൂന്നേപ്ലസ്ള്ളോർക്കും രണ്ടേപ്ലസ്ള്ള കുട്ട്യാൾക്കൊക്കെ കിട്ടി
ങ്ങാഎതിക് അന്റെ രീതീലെത്ര മാർക്ക്ണ്ട്?
ഓൾക്ക് നാലേപ്ലസ്
ആഹ് അത് ചെലരൊക്കെ പറഞ് സീറ്റ് കൂട്ടിന്നൊക്കെപറഞ്ട്ടും അപ്പടെ ദ അമ്മക്കു കുട്ട്യാക്ക് ണാര്യാ
ആഹതെന്നെ ഇവടെ മാനേജ്മെന്റിന് പറഞ്ഞൊക്കെ ചെയ്ത്ക്ക്ണ് കമ്മ്യൂണിറ്റീല് കിട്ടാവാണ്ടീട്ട്.
ഉംമ് ന്നെന്താ കല്യാണം കഴിച്ച വീട്ടില് നിക്കൊരു മൂത്തച്ഛന് മൂത്തച്ചി മൂത്തച്ചന് രണ്ട് മക്കള് ഞാന് അഞ്ചസ്മെന്റ് കുട്ടി ഇമ്മ ഇപ്പ രണ്ട് നാത്തൂമാര് രണ്ടാക്കും വേറെ കല്യാണം കൈഞ്ഞു ഓര്ക്കെവേറെ പോയി അങ്ങനെ മാ നങ്ങളപ്പൊരു ജോയിൻ ഫാമിലി ആണല്ലോലെ
പക്ഷെ ഞങ്ങള് ഞങ്ങളത്ങ്ങളെ ഇഷ്ടത്തിന് നങ്ങള് പൂവാ വരാ കറങ്ങാ തിന്നാ പോരാ
ഹേ..
ങ്ങനെ വീട്ട്ക്ക് കൊണ്ട്രാണ്ന്ന്ണ്ടെല് എല്ലാർക്കും കഴിക്കാ അതല്ല ഇതിന്റെ അസായ്സിന്റെ ഞങ്ങക്ക് കറങ്ങാൻ പോണെങ്കി പോവാ അയ്ന് ഇമ്മി ഇപ്പണ്ടല്ലോ ഞങ്ങക്ക്
ആഹ്.
എടേല് അതാഞാ ചോദിച്ചത് മറ്റേ ഇപ്പല്ലെങ്കില് ഞങ്ങള് ങ്ങെളാമ്മാക്ക് ഇങ്ങളെമ്മേണല്ലോ ഉം ഒരു അല ചെ ഇങ്ങെലാമ്മാക്ക് ഇങ്ങള്മ്മരു ഇമ്മാന്റ സ്ഥാനായ്ക്കാരല്ലോ കൊറേ മൂത്തതല്ലേ ഒന്നുകൂടെ
ആഹ്
മ്മായ ഞാ ചോയ്ച്ചത്
ന്നാ ശരി
ഉം ഉം ന്നാഓക്കെ.